ഹലോ
ആ കേ ക്കാവോ
കേക്കാം കേക്കാം
ആ എന്തൊടുക്കുവാ
എന്തൊക്കെയാ വർത്താനം
എന്തോയുണ്ട് വിശേഷം സുഖവാ ആ
സുഖാണ് സുഖാണ്
ഫുഡൊകെ കഴിച്ചോ?
രാത്രിൽതെ ഫുഡ് കഴിച്ചില്ല. ടൈം ആവുന്നുള്ളൂ. ഒമ്പത് മണി ഒമ്പതരക്കെ ആവും കഴിക്കാം. നിങ്ങൾ എപ്പയ കയിക്ക ഫുഡോക്കേ റെഡി ആയി ഫുഡോക്കേ രാവിലെ തന്നെ വെ ഉ വൈബ്
ആ.. ആ.. ഞങ്ങള് കൊറച്ച് കഴിയും. ആ.. ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും. ചെലപ്പോ കഴിക്കാൻ ചെലപ്പോ നേരത്തെയും കഴിക്കും. നമുക്ക് വെശക്കുന്നതിന് അനുസരിച്ച്.. ഹ.. കഴിക്കും. പിന്നെ എന്തുവാണ്? നേരത്തെ ഒന്നും കെടക്കാൻ പറ്റത്തില്ല. മോളുണ്ട്. അപ്പൊ മോള് ഒറങ്ങിയന് ശേഷേ കെടക്കാൻ പറ്റത്തോള് കൊറച്ച് താമസിക്കും. ഉം.. ആ.. ല്ലാരല്ലേ ഉറങ്ങാൻ കുറച്ചു പാട
ആ.. ആ.. ശരി.
ന്ന് എന്ത് വാരുന്ന് ഫുഡൊക്കെ?
ഇന്നെന്താ തേങ്ങാച്ചോറ് പറയിംഇങ്ങൾ കേട്ട്ണൊ അറിയില തേങ്ങാച്ചോറും ബീഫും ണ്ട്.
തേങ്ങാച്ചോറ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനാ അത് ഉണ്ടാക്കുന്നേ
അന്ത സാദാ മ്മൾ ചോറ് വെക്ക് ക്കും പോലെ ന്നെയാണ്. ക്ക് തേങ്ങ ഉലുവ, ചെറിയ ഉള്ളി ഇടും. എന്നിട്ട് വെള്ളം വറ്റിക്കണ്. ഓറ്റിടുക്കൂല
തിരികെ ഇടുവോ?
അ... തേങ്ങച്ചിരിവിടും.
തേങ്ങ തിരികീടും. ചെറിയ ഉള്ളി ഉലുവയും. ഉലുവ എങ്ങനെ പൊടിക്കാ
ആ പൊടിക്കാതെ അല്ലല്ല പൊടി
അങ്ങനിടും ഇത് തേങ്ങ എത്ര വേണം നമ്മൾ എ എത്ര അരി എടുക്കും? എത്ര വേണം? അങ്ങനെ ആ
അങ്ങനൊരു കണക്കു നൊന്നുല്ല ഞാന് കൊറച്ച് അരി അയിക്കൊരു കൊറച്ച് തേങ്ങിം തേങ്ങ കുറേ ഇട്ടാല്ല ടേസ്റ്റ ആണ് പക്ഷെ എന്റെ മോന് തേങ്ങയിട്ടാ അതിക്ക് പറ്റൂല.
അപ്പൊ, ഇത് ഈ തേങ്ങാന്ന് പറയുന്നത് എന്താ ആഹ് പ്പൊ നമ്മളി അല്ല അരി ഇത് ബസുമതി റൈസൊ അങ്ങനെ വല്ല
അങ്ങനത്തെ കണക്കൊന്നുല്ല ഞാൻ പൈസ്
ആഹ് ആഹ് അത് നല്ലരിയാ അത് നല്ല ടേസ്റ്റ് ആ ഇങ്ങനെയൊക്കെ ഉള്ള ചോറ് വെക്കാനേ എന്നിട്ട് ഇത് ഇത്രയും കൂടിട്ട്. ഉള്ളി ചെറുതായി
ആ ഉള്ളി ചെറുതായിട്ടരിയും ചെറിയ ഉള്ളി ഒരു നായ് അരി എടുക്കുകയാണെങ്കിൽ രണ്ട് നായ് വെള്ളം എടുക്കും. ക്കും എന്നിട്ട് അതിക്ക് അരി കഴകി ഇട്ടിട്ട്. ഈ ഉലുവ തേങ്ങ ചീരുള്ളി ദയ്ക്കിടും.
ഓ എന്നിട്ട് ഇത് വെച്ച് പറ്റിക്കും.
ആ വറ്റിക്കും കുക്കറിലൊക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ വന്ന് ഓഫ് ചെയ്യും.
ഓപ്പൊ ഈ നമ്മൾ ഉപ്പ് ഇട്ടിട്ടായിരിക്കും ഈ ചെയ്യുന്ന അല്ലയോ ഇത് പറ്റിച്ച് കഴിയുമ്പോൾ ആഹ് പിന്നെ വേറൊന്നും ചെയ്യണ്ട അതിനക
ഏഹ് അല്ല അല്ല
ഒന്നും ചെയ്യത്തില്ല.
ഇല്ല.
ആഹ അങ്ങനെ ബീഫ് കറി ഇതൂടായിരുന്നില്ലേ എവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. ടേ ആ തേങ്ങാ ചോറന്ന് കേട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടുംല്ല ആ ഒണ്ടാക്കി നോക്ക കേട്ടൂല്ല അപ്പൊ എനിക്കതിന്റെ അറിയത്തില്ല. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ചോയി ച്ചതേ.
ആ ബീഫ്, ചിക്കന് ഒക്കെ വേണം. അപ്പ നല്ല ടേസ്റ്റ് ആണ്. അല്ലെങ്കി ആ ആ ആ അല്ലല്ല അല്ല അപ്പൊ ടേസ്റ്റ് ഉണ്ടാവുല്ല ഇങ്ങനെ ബീഫും ചിക്കനും. നമ്മളെ അത്ണ്ടാ
ഒണ്ടാവും. ആ ഞാനിവിടെ മക്കക്ക് ഈ തക്കാളിച്ചോറ് ഉണ്ടാക്കും. പുളിച്ചോറ്ണ്ടാക്കും. അല്ലാതെ ആ ഇങ്ങനെയുള്ളരു സംഭവം ഞാൻ ഇതുവരെ ഒണ്ടാക്കിയിട്ടില്ല.
ആ ആ
അപ്പൊ പൊ തക്കാളി ചോറ് ഇണ്ടാക്ക്ന്നെ എന്റെ മോന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ അത് ഞാന് നി മിക്കറും ഉണ്ടാക്കി കൊടുക്കാണ്ട് സ്കൂളിലക്കെ കൊടുത്തുടൂ
ആഹ് ആ അതിന് ചിക്കനും ബീഫും ഒന്നും വേണ്ടേ
ആയൊന്നും ഒന്നും വേണ്ട ഒരു കറിയില്ലേലും കുഴപ്പമില്ല
ആഹ ആഹ
ആഹ
ഇവിടെ ഇല്ലട്ട എന്നാ തക്കാളി ചോറ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിക്കുമ്പോ കണ്ടണ അല്ല അത് ഇവിടെ ആരുണ്ടാക്കണത് കേട്ടിട്ടും കണ്ടിട്ടും ഞാൻ കഴിച്ചിട്ടൊന്നുമല്ല.
ഇല്ല ഇല്ലേ ആ ആഹ ഇവിടെ മോന് ഭയങ്കര ഇഷ്ട. അത് ഉണ്ടാക്കികഴിഞ്ഞാൽ നമുക്ക് അച്ചാറ് ഒരിത്തിരി അച്ചാറ് കിട്ടിയാലും
ആഹ ആഹ അത് അരി. എങ്ങനെ ഏത് അരിയായാലും മതിയോ
ആ റേഷൻ അരിയില ആ ഇവിടെ ഞാൻ കൂടുതലും വെക്കുന്നേ വലിയ അരി അത്ര നല്ലതല്ല. ഇതിന്റെ തക്കാളി ചോറ് നല്ല അല്ലെ കുഞ്ഞ അറിയത നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞാൻ പല രീതി വെക്കും അ ഇത് ഞാൻ വെക്കു ന്നത് ഞാന് അത് എണ്ണക്കകത് എഴുപത്തിഎ ട്ട് ആഹ ഇതാക്കും ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വയറ്റി ഇഡും
എന്ത് എണ്ണ വെളിച്ചെണ്ണ. ഓയിലോ?
എണ്ണയ്ക്കാത്തിട്ട് ചെറുതായിട്ട് ഒന്ന് വയറ്റി എടുത്ത് എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ആഹ് വേവിക്കൻ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ്, എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മസാല പൊടിയും കൂടി ചേർത്ത് ഒന്നൂടെ ഇളക്കി ആ തക്കാളി ട്ടല്ലൊ തക്കാളി അരക്കൊരു മൂന്നാല് തക്കാളി എട്ത്ത് നന്നായിട്ട് അരച്ചിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിക്കും
ഉം
ഒഴിച്ച് ആ അപ്പൊ ആ വെള്ളത്തിനകത്തിര്ന്ന് വേവാനുള്ള വെള്ള ള്ളം ഒഴിക്കും അന്നട്ട് ഇര്ന്ന് അതങ്ങ് പാ റ്റും പറ്റി കഴിമ്പം ആ ആദ്യമേ നമ്മൾ കടുവറുത്ത് ഏ കറിവേപ്പിലെക്കെ ഇട്ടിട്ടാ വെക്കുന്നെങ്കില് അങ്ങനെ ചെയ്യ ഇല്ലെങ്കി നമുക്ക് പിന്നെ കടുവറുത്തിട്ട് ഇതിനാത്ത് ഒഴിക്കാം പിന്നെ മല്ലിയെലെയോ പൊതിനേലെയൊക്കെ ഇടാ എങ്കി നല്ല ടെ ടേസ്റ്റാ ഇത് കഴിക്കാന്
ഓ ശരി മസാലപ്പൊടിയായിട്ട് എന്തെങ്കിലും ഇടോ ചിക്കം മസാല അങ്ങനെ
സാല ഇടും ആ ച്ചെ നമ്മുടെ ഈ തുണ്ടല്ലോ എല്ലാം കൂടെ ഉള്ള കൂട്ട്ണ്ടല്ലോ ആ മസാല ഇടും പൊടിയിടും അത് ടിട് കിട്ടും ആ ന്നിട്ട് പിന്നെ ഒര് കൊർച്ച് തൈരോ അല്ലെങ്കി ഈ അച്ചാറോ പിന്നെ ഒരു സവാള ഇങ്ങനെ സലാഡ് പോലെ അരിഞ്ഞെടുത്ത് അങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാ
ഓ ശരി
അങ്ങനെ ഇവ്ടെ ഉണ്ടാക്കും അപ്പ എന്റെ മ് മ് അ മോന്റെ കൂട്ടുകാരൊക്ക വിൾച്ചിട്ട് പറയും അവർക്ക് വേണോം ഇത് പോലെ ഉണ്ടാക് കൊട്ത്ത് വിടണെന്ന് പറയും അങ്ങനെ പിന്നെ വ വല്ല്യ പാത്രത്തിലാക്ക്യാ ഞാൻ കൊട്ത്ത് വിട്ന്നത് സ്കൂളിലേ അപ്പൊ അതുവരെ കാര്യ ആ അവ്ടെ ഉ ഉച്ചയ്ക്ക് കൊണ്ടുപോവാനും ആവും വൈകീട്ട് വന്നാലും എന്നോട് ചോ ചോയ്ക്കും ഈ സാ ഇത് ഒണ്ടോന്ന് ചോയ്ക്കും ആ അപ്പൊ ഞാ ഇച്ചിരി തോനെ അരിയിടെക്കെങ്ങ് ഇട്ട് വെക്കും പിന്നെ നമ്മക്ക് വേണ്ടി എന്തെങ്കിലു ഒന്നോ രണ്ടൊ കറിയിം ഇച്ചിരി ചോറും വെച്ചാ മതിയല്ലോ
ആ ആ ആ
ചെലപ്പൊ ഞാനും കഴിക്കുവേ
ആ ആ
ടേസ്
തക്കാളി അര ച്ച് പാരല്ലേ
ആ അല്ലാതെ നല്ല- അത് നമ്മള് കടു വറത്തിട്ട്- അയിനാത്തോട്ട് തട്ടി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വയറ്റി എടുത്താലും നല്ലതാ ആഹ് അങ്ങനെം ചെ പല രീതിയിലും ചെയ്യാം പലരും പല ടൈപ്പില ചെയ്യുന്നെ ഇത് തക്കാളി അരക്ക ക്കിന്നേന്റെ കാര്യംന്ന് വെച്ചാല് ഈ തക്കാളി എന്റെ മോന് നമ്മള തക്കാളിയുടെ ഇത് കിടക്കുവല്ലോ തൊലി അതു ഇതൊക്കെ അതൊക്കെ പിന്നെ ഇങ്ങനെ നുള്ളിപ്പിറക്കി നുള്ളിപ്പിറക്കി മാ അപ്പൊ അതൊരു അതുപോലെ ബുദ്ധിമുട്ട് പോലെ അങ്ങനെ ഞാൻ
ആഹ് ആഹ് ആഹ്
പിന്നെ ചിക്കനും വാങ്ങിച്ചിട്ട്
ആഹ് ആഹ് എന്താ മഴണ്ടാ എവിടന്ന്
മഴ ഇല്ല ഇന്ന് മഴയൊന്നുംല്ലായി നല്ല തോർച്ചയ നല്ല വെയിലും ഉണ്ടായിരുന്നു പക്ഷേ വീട്ടില് കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയിട്ട് ഉച്ചയായ ഇപ്പഴാ വന്നേ
കല്യാണത്തിനൊക്കെ പോവാൻ പറ്റിയല്ലോ വെയിലയോണ്ട് മഴയാണെങ്കി
ആ ഇന്ന് അവരുടെ ഭാഗ്യത്തിന് അവ കാലാവ നല്ലേയാരുന്നു ആ കല്യാണ ഒക്കെ ആവുമ്പഴേ മഴയൊക്കെ അങ്ങനെ കല്യാണ തുണി ഒന്നും ഒണക്കാനും ഒന്നും പറ്റില്ല
ആഹ് ആഹ്
അയ്യോ വെയിലോള്ളപ്പഴല്ലേ നമുക്ക് എന്തെലും ചെയ്യാ
അതെ അതെ പൊറത്ത് പോകണങ്കിലും വെയില് വേണം മഴയാണെങ്കി നമ്മക്ക് എന്താ ഇട ബുദ്ധിമുട്ടാണ്
ആ പിന്നെന്തോവോണ്ട് വേറെ വി ശേഷങ്ങള്
പിന്നെന്താ അങ്ങനെ പോകുന്നു
മൂവി കാണാൻ പോവോ
ഏഹ്
സിനിമയൊക്കെ കാണാൻ
ക്കെ കാണന്നല്ലാതെ പൊറത്തു പോയി കാണൂല ഇവന്റെ വിടല്ലപ്പം ഞാന് പൊറത്ത് പോവാറില്ല അല്ല ആള് നാട്ടിണ്ടെങ്കിലും പോവൂല സിനിമക്ക് പോവൂല ട്രിപ്പ് പോകുന്നല്ലാതെ സിനിമക്ക് പോകുല
മക്കള്മാരൊക്കെയോ?
നിക്ക് ഒരാളെ ഉള്ളൂ മൂന്നാം ക്ലാസ് പഠിക്കണ ഒരു മോന്ണ്ട്
പഠിക്കുന്നു. പഠിക്കുവോ അള്?
പഠിക്കുക്കെ ചെയ്യും മടിയാണ് വീട്ടിവന്ന് നമ്മള് എഴുതാൻ പറയുമ്പോളൊക്കെ മടിയാണ് മാർക്കൊക്കെ ഫുള്ള് മാർക്കുണ്ടാവും നമ്മള് പറയുമ്പോ മടിയാണ്.
ട്യൂഷന് പോകുന്നുണ്ടോ?
ഇല്ല ഇല്ല ട്യൂഷനില്ല
ട്യൂഷൻ ഒന്നുവില്ല വീട്ടി പറഞ്ഞു കൊടുക്കൂല്യോ
ആ ആ
ഇവിടെ മോ ഒരു മോളുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്ക പക്ഷെ ഞാൻ പിടിച്ചിരുത്തിയാലും ഒന്ന് ഭയങ്കര പാടായികൊച്ച
ആ അതാണ് പറഞ്ഞേ ഞമ്മള് പറയുമ്പോ ആവൂല അവിടുന്ന് സ്കൂളി ന്ന് പഠിക്കണ തന്നെ ഇവിടന്ന് എഴുതാനും വായിക്കാനും പറഞ്ഞു വടിടെക്കലും അടിം ആയിട്ട് മടിയാണ് പഠി
ഇന്നലെ ഞാൻ പറഞ്ഞുമോളെ വാ നമുക്ക് പഠിക്കാം എന്നും പറഞ്ഞ് വിളിച്ചപ്പോ ഒണ്ട് എനിക്ക് ഒറക്കം വരുന്നെന്ന്
ആ ആഹ് എഴുതാനും വായിക്കാനും പറഞ്ഞാലാണ് ഓൽക്ക് ഒറക്കം ഫോണ് കൊടുത്താ ഒറക്ക ക്കൊന്നും ഒണ്ടാവൂല
അത് പന്ത്രണ്ട് മണിവരെ വേണെലു അങ്ങനെ ഇരുന്നോളും ഇപ്പം പിന്നെ ഫോണങ്ങനെ എന്റെ ഫോ ഫോൺ അങ്ങനെ എടുക്കാറില്ലേ അമ്മേ പറ്റിച്ചിട്ട് അമ്മടെ
ആ ശെരി
കൊടുക്കാറില്ല.
ആ ആ
പഠിക്കാൻ ഭയങ്കര മടിയാ ഒന്നു പഠി പഠിക്കത്തില്ല. ഞാന് വായിട്ട് അലച്ചാൽ
ആ
ഇവിടെ അടുത്ത് ട്യൂഷൻ എടുക്കുന്ന സ്ഥലവൊന്നു ഇല്ല അതുകൊണ്ട് ഇച്ചിരി നേരം വിടരുന്നെന്ന് വിചാരിക്കുന്ന്
അങ്ങോട്ട് ട്യൂഷന് പോവാ റുണ്ടോ?
ട്യൂഷന് വിടാവന്ന് കരുതുവാരുന്ന് എന്റെ അടുത്ത് പഠിക്കാത്തതുകൊണ്ട് എന്നാ ശെരി എന്നാ
ആ ശരി ശരി ഓക്കെ